നല്ല വിശേഷം അങ്ങനെ പോക്ന്ന് ഉം എന്താപണി
പുഡ് കഴ്ച്ചിരിക്ക
അഹ് മക്കളെ പഠിത്ത കഴിഞ്ഞാ
ആഹ് കയ് ഞ്ഞു
അഹ് ഇയാളെ ആ ഇയാള് ജോലി യ്യുന്നുണ്ട
ഇല്ലല്ല അവർക്ക് ജോലി ചെയ്യുന്നില്ല
ആഹ് ഉം ആ് ഞാനുഅങ്ങനെത്തന്നെ വീട്ടിൽ നിന്ന് ആഹ് ജോലിക്കൊന്നും പോകുന്നില്ല പോയിരുന്നോ കല്യാണത്തിന്റെ മുന്നേ എങ്ങാണ്ടോ
ഇല്ല കല്യാണ്ടം ഇല്ല പഠിക്കേനെ ഉം ഡിഗ് രി ക്ക് പഠിക്കുമ്പളാണ് കല്യാണ ഉണ്ടായത് പിന്നെ
ആഹ് ആഹ് ആഹ് ആഹ് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നായിട്ടുണ്ടോ തയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാ
നമ്മ്ടെ ആവശ്യത്തിന്ന് നമ്മള് ഫസ്റ്റ്അങ്ങനെ കഴിക്കും
തയ്ക്കല്ലേ ഉം ഞാന്എപ്പളും വിചാരിക്കും തൈ ആഹ് തയ്യല് പഠിച്ച ഭയങ്കര ഉപകാരല്ലേ നമുക്ക്
ആഹ് ഉപകാരമാണ് മ്മളെ ഡ്രസ്സ് പൊറത്തേക്ക്കൊടുക്കണ്ടല്ലോ
ആഹ് നമ്മളീ തയ്ക്കും തയ്യൽ കൂലി കൊടുത്ത കൊടുത്ത് മടുക്കും ആഹ്
ഇപ്പ ഒരു നൈറ്റ് ഷൈഫ് ആക്കണെങ്കി തന്നെ അയ്മ്പത് രൂപെ
അഹ് ആണ് അയ്മ്പത് ആണ് നമ്മളരു നൈറ്റ് ചറ്റിക്കും ഈ ഡ്രസ്സ് ഫുള്ളൊക്ക ഒന്ന് അടിച്ച് ഈ പുതിയ ഡ്രസ്സിനൊക്കെ ഒന്ന് ഫുള്ള് അടി ച്ച കഴിഞ്ഞാല് പിന്ന ഒന്നും ആവു ല്ലല്ലോ അപ്പൊ ഞാ ആഹ് ഞാൻ വിചാരിക്കുന്നു തയ്യൽ പഠിച്ചാ മതിയരുന്നുന്ന്
ആഹ് ആഹ്
പിന്നെ പത്താം ക്ലാസ്സ് ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാരും തയ്യല് പഠിക്കാപോയപ്പോ ഞാ പറഞ്ഞ് അഹ് അതൊക്കെ ഞങ്ങള് പോകുന്നൊന്നുല്ല അത് മോശാണ് മടിയണല്ലോ അഹ് അങ്ങനത്ത്നന്നും ഞാപോന്നില്ലന്ന് ക്കെ പറഞ്ഞു ഇപ്പ വിചാരിക്കു തയ്യല് പഠിച്ചാ മതിയരുന്നുന്ന്
നല്ല പൈസയാണല്ലോ അടി ക്കണനക്ക്
അതെ ഉം നല്ല പൈസ ണലൊന്ന പുറത്തന്നൊക്കെ വാങ്ങിക്കൂടെ അങ്ങനെ പഠിച്ചിട്ട്
ഇല്ലല്ല അങ്ങനവാങ്ങിയ അ അപ്പ ഞാന് ഞാ സ്വന്തം യൂറ്റ്യുബ്നോക്കി അങ്ങനെ പഠിച്ചതാ
പഠിച്ചതാലെ ഫുള്ള് യുറ്റ്യുബ് നോക്കിട്ട് ആഹ് പുറത്ത് യി പഠിച്ചിട്ടില്ല
മോൾക്ക്ടുപ്പ് അട്പ്പിക്കു അങ്ങനെ
ആഹ് അങ്ങനെ അങ്ങനെ പഠിച്ചാ തന്നെ ഇനിയിപ്പ ആവല്ലോ ചുരിദാറൊക്കെ തയ്ക്കാൻ പഠിച്ചാമതി ആഹ്
നന്നാവും മറ്റേ പോളിസ്റ്ററ് ഹലോ
ആഹ് ഇനി തയ്ച്ച് തയ്ച്ച് അങ്ങ് റെഡി ആക്കിയാ മതി ഉം ഈ തയ്യൽ തയ്ച്ച കൊടുക്കുന്നതിന് ന്നെ എത്ര പൈസയാന്നാ
ആഹ് നല്ല പൈസെ അഹ് ആഹ് അതന്നെ അവിടെണ്ടോ തയ്യൽ മെഷീനുണ്ടോ
ഇല്ല ഞങ്ങൾക്കു ഞാനിങ്ങനെ സെക്കനാന്റെങ്കിലും ഒന്ന് വാങ്ങണംന്ന് വിചാരിച്ചിക്കേന്നു ഉം ആഹ് അതന്നെ ഒന്ന് അങ്ങ- ഒറ്റൊന്ന് മതിയല്ലോ അഹ്
ഉം
ഇതുവരെ വാങ്ങിട്ട് കൊലച്ചിട്ടില്ല
ആഹ് ആഹ്
ഉം ആഹ് പഠിക്കണംന്ന് ആഗ്രഹണ്ട്
ആഹ് പിന്നെ
പിന്നെ മൈലാ-
ആഹ് അതന്നെ ഞാൻ പിന്നങ്ങെനെ മൈലാഞ്ചിണ്ടാക്കി വിക്കുന്നുണ്ട് നെയിൽക്കോണില്ലേ നമ്മളെ നഖത്തിലിടുന്നെ ശർക്കര മൈലാഞ്ചി അത്ണ്ടാക്കി വിക്കുന്നുണ്ട് അതാവുമ്പോ വീട്ടിലിരുന്നന്നെ ചെയ്യുന്നാ ഞാന്
അതെലെ ഉം അതങ്ങനെ ഏത് ടൈമിലാണ് അയിന് കൂടുതല് ചിലവരുന്നെ ആ ചിലവ് പെരുന്നാള് അങ്ങനൊക്കെ
ആഹ് പെരുന്നാളിന്റെ സമയം കല്യാണത്തിന്റെ സമയൊക്കാവുമ്പൊ പിന്നെ അത്യാവശ്യം ചെലവുണ്ടാവും ഇപ്പൊന്നൂല്ല ഇപ്പൊക്കെ കുറവാക്ക- കടല് കൊടുത്തിട്ടില്ല പക്ഷെ ഇവിടെ അടുത്തുള്ള കുട്ടിളൊക്കെ ഇങ്ങനെ വാങ്ങും
ആ ആ ആഹ്
ആഹ് വാങ്ങിക്കോണ്ടു ആ അടുത്തുള്ള പെരുന്നാളും കല്യാണോം ഒക്കെ വരുമ്പോ കുറെയായിട്ട് വാങ്ങിക്കൊണ്ട ഒന്നു ഒരു അഞ്ചാറണ്ണൊക്കെ ഒരുമിച്ച് വാങ്ങുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നോരോന്നും വാങ്ങിയിട്ട് നമുക്കില്ല നമുക്കൊരുതില്ല ആഹ് ഉപകാരണ്ടാവും ഒരഞ്ചറാണ്ണൊക്കെ ഒരുമിച്ച് വാങ്ങിപോകുമ്പോ അതായിട്ട് വരും ആഹ് പിന്നെ അയിന് മുന്നെ ഞാൻ ട്യൂഷനെടുത്തിരുന്നു അബാകസിന്റെ ആഹ് ആഹ് പിന്നെ അതും തുടർ - ആഹ് ചെറിയകുട്ടിയേൾക്ക് പിന്നത് തുടർന്ന് കൊണ്ടോവാൻ പറ്റിയില്ല അങ്ങനെയെല്ലല്ലാം പകുതിക്ക് പകുതിക്ക്
പകുതി പകുതിക്ക് നിർത്തിവെച്ചുലെ
ഉം ശരിക്കൊരു ജോലിയൊക്കെ വേണല്ലേ നമുക്ക് നമ്മുടെ കയ്യിലൊരു വ-
ഒരു ആ നമ്മുക്ക് നമ്മളെ ഏത് ചെറിയ ആവശ്യത്തിനിപ്പൊ നമ്മള് ഹസ്ബന്റിനെ ആശ്ര ആശ്രയിക്കാണല്ലോ
അതന്നെ ഉം നമ്മളല്ലത്തെ എല്ലാ കാര്യത്തിനും ഒരോട് പറയണ്ടേ നമുക്കൊക്കെ വേണങ്കില് എല്ലാത്തിനും ഒന്നിനും എന്തിനും ഏതിനും
പെൻസിൽ വാങ്ങാണെങ്കിലുകൂടി നമുക്ക് അവരോട് ചോയിക്കണം പൈസണ്ടോ അവരോട്
അതേ അതന്നെ അപ്പൊ നമുക്ക് നമ്മളെ കയ്യില്ണ്ടെങ്കില് ഇപ്പൊ ഓര്ക്കുവാണെങ്കിലൊരു ആഹ് ഒരു ഗിഫ്റ്റെങ്കിലും വാങ്ങിക്കൊടുക്ക്ണ ഞമ്മള കയ്യിലുണ്ടെങ്കില് അതൊരു സന്തോഷല്ലേ ആഹ്
ആ ഓരോടമ്മള് പണിക്കോവാന്ന് ഇഞ്ച് പോയിട്ട് വാണ്ട ഇവടെചെലവിന്നൊക്കെ പറയൊക്കെ ചെയ്യും ന്നാലും
അതന്നെ ആഹ് ഞാൻ പിന്നെ പോണംന്നാവുമ്പത്തേക്ക് പിന്നെ നമ്മളെ മക്കളെ കാര്യം പുറ ത്തുള്ള ജോലി എല്ലാംകൂടെ ആവോന്നുള്ള ആഹ് രണ്ടും കൂടെ ഒരേ പോലെ കൊണ്ടോണ്ടെ
കൊണ്ടു പോണം അതന്നെ വീട്ടുത്തെ ജോലിം
ആഹ് അതന്നെ എല്ലാം കൂടെ പോണ്ടേ അപ്പൊഅയിന്റെ ഒരു പേടി എന്താ പറയാ പോയി കഴിഞ്ഞാല് ശരിയാവേര്ക്കും എത്രയോ പേര് പോവുന്നുണ്ട് പക്ഷെ ആ ഒരു പേടി രണ്ടും കൂടെ എങ്ങനെയാ മാനേജിയ്യാപറ്റണെ ആ അറിലല്ലോ ആഹ്
ന്നക്കൾ പോയാല് തോന്നപ്പോ അപ്പൊ എനിക്ക് ഇങ്ങ തോന്ന എന്തെങ്കിലും പഠിച്ചാലൊരു കാര്യം അപ്പൊ കമ്പ്യൂട്ടറിന് അഡ്മിഷൻ എടുത്ത്ണ്
ആണാ ആ അതെന്തായാലും പഠിച്ചോളൂ ഒന്ന് ആഹ് അതെന്തായാലും നിർത്തി വെക്കണ്ട പെൺ കുട്ടികളും കൂടാവുമ്പോ നമ്മൾ ഫ്രീ ആവുല്ല
ആഹ് അമ്മള് ഫ്രീ ആണ് വെറുതെ വീട്ടിലിരിക്കാണല്ലോ
ആഹ് അതന്നെ ഇ ഇപ്പൊ ഞാൻ ആരെയോ കണ്ടു കുറേ നല്ല അത്യാവശ്യം നല്ല പ്രായൊക്കെണ്ട് പിന്നെ മക്കളൊക്കെ നല്ലോണ്ണം വലുതായി പണ്ടേ കല്യാണം കഴിഞ്ഞത് ഇപ്പണ്ട് മോണ്ടി സോറീന്റെത് പഠിച്ചിട്ട് ടീ ചിറായിട്ട് എവിടെയത് കിട്ടിന്നും പറഞ്ഞു ഫോണിൽ ആ കേറിന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ അപ്പൊ ഇപ്പൊ ആരും പോ അടങ്ങിനിക്കുന്നില്ല
ഓ ഇല്ല അല്ല അതിന് താല്പര്യം വേണം നമുക്ക് എന്നാലാണ് എവിടെയെങ്കിലും എത്തുള്ളൂ
ആഹ് അത് ശരിയാ നമ്മുക്ക് താല്പര്യം വേണം കൊറച്ചൊരു ഇതെടുത്തിട്ട് കഷ്ടപ്പാടുണ്ടെങ്കിലൊന്ന് പഠിച്ചെടുക്കണം ആ നമ്മള് വിചാരിക്കും നമ്മളെ സമയം കഴിഞ്ഞ പോട്ടെ ട്ട അവിടെ നിക്കട്ടെന്ന് വിചാരിച്ചാല് അഹ് പോണ്ടന്നുള്ള മടിയങ്ങ് വരും ഞമ്മക്ക് അഹ് അതന്നെ പിന്നെ മ മക്കള് നമ്മള് മക്കള് മക്കള് മക്കളൊന്നും കരുതി വീട്ടില്ക്കോ ഓര് വലുതായാ ഓരേ
അതന്നെ അവർ അവരെ പാട് പോവും നമ്മളന്നെ നമ്മക്ക് ഇണ്ടാവുള്ളു
ആഹ് അതന്നെ എന്തെങ്കിലും പഠിച്ചാല്
ഇപ്പൊ ഒരാള് മാത്രം ജോലിക്ക് പോയിട്ട് ചെലവിനാവൂലല്ലോ രണ്ടു പേരും കൂടിയാലാണ് ഉം
ഇപ്പൊ ഇതാ ഞാൻ സാധനം വാങ്ങി വന്നിട്ടേനോ അപ്പൊ ഞാൻ വിചാരിക്ക ഓക്കെ അപ്പം ഞാൻ എൻ്റെ ഹസ്ബന്റിനിങ്ങനെ ഫോട്ടോ ഇട്ട് കൊടു ഇതിന്റെ പേജെ പൈസ കൊടുത്തിട്ടെ അപ്പൊ ഞാൻ പറയാ പിന്നെ ഇതിന്റെ ഇത് ഒരു സാധനത്തിന്റെ വിലയെ ഒരു എന്തൊരു വിലയാ
ആഹ് അതന്നെ എന്തൊരു വെല പൈസയും കൊണ്ടങ്ങട് പോയാല് കൂട്ടുമ്പോൾ നമ്മളെല്ലാ ഞാനൊക്കെ സാധനത്തിന് പോകുമ്പോ സൂപ്പർ എല്ലാ സാധനം എടുക്കും ലാസ്റ്റ് ബില്ലാക്കുമ്പോളായിരിക്കും ഇത്ര എത്രായി എന്നുള്ളറിയാ ആ
ഉം അതന്നെ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നെ എങ്ങനെയാ ഇക്കാലത്ത് രണ്ടായിറുപ്യക്കൊന്നും ഒരു വിലയും ഇല്ല ഇത്രയും സാധനത്തിന് വെലയാ ഉം ആയിരോർപ്യകൊണ്ട് പോയാ ഒന്നും കി ട്ടൂല ഞാൻ പറയും വെറുതെ ആ ടൗണ് കാണണെങ്കിലും വേണം ആ ആയിരന്ന് പറയും ഞാന് ആ എല്ലാത്തിനും അപ്പൊ
എല്ലും അയന്നെയന്നാലോ നല്ല വിലയാണല്ലോ
അതെന്നെ നമ്മളെ നമ്മളപ്പോ പെൺകുട്ടികളും ആൺകുട്ടികളതും എല്ലാം ഉം ചുരിദാറിനൊക്കെ എന്തൊരു വെലയാ ഉം ഭയങ്കര വെലയാ അപ്പൊ നമ്മളെ കയിലുണ്ടെങ്കില്
അത്യാവശ്യം ന്നാ അമ്മൾക്കും അവർക്കും ഒരു താങ്ങാവും
ആഹ് അതന്നെ നമ്മുക്ക് അതുല്ല ഒരു നമ്മളെല് ഒരുപാടൊന്നും ഇല്ലങ്കിലും ഉള്ളതുകൊണ്ട് നമ്മക്ക് ഒര സ ഒരതാക്കന്നല്ല നമ്മുക്ക് ഇതൊരിഷ്ട്ടല്ലേ ഉം ഞാനും വിചാരിക്കും ഞാനിങ്ങനെ ഒരു കോഴ്സ് നോക്കിക്കിരുന്നു പിന്നെ ഇതേപോലെ ഈ ഡെന്റൽ അസിസ്റ്റന്റ് ഈ ഡെന്റൽ ഹോസ്പിറ്റലിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇവിടെ അടുത്തന്നെ അപ്പൊ പഠിക്കണന്ന് ആഗ്രഹണ്ട്‌ അപ്പോ ഞാൻ വിചാരിക്ക മോനെവിടാക്കിയിട്ട്
ആഹ്
ഇങ്ങനെ പോണന്ന് ആ പോണന്നുണ്ട് ചെറുതിന് രണ്ടു വയസ്സായി അപ്പൊ ആ അപ്പൊ ഇനിപ്പോനിവടാക്കി ക്കിയാല് ആ ഇവിടെ ഉം ഉമ്മ നോക്കിക്കോളും. അപ്പൊ ഉമ്മന്റെടുത്ത് ആക്കീട്ട് ഇങ്ങനെ പോയാലോന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിങ്ങനെ അതിനെപ്പറ്റികന്യോഷ്ച്ച് ഒന്ന് വിളിച്ചിട്ട് ആഹ് അന്വേഷിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോണംന്ന്ങ്ങനെ താല്പര്യംണ്ട് ആ പോയിട്ട് പഠിച്ചാ ന്നമ്മടെ കാര്യ ത്തിന് എന്തെങ്കിലും ആ ഹിനിയുംമറക്കൂല.
എഹ്
ഇനിയും മടിച്ചിരുന്നാ നടക്കൂലാന്ന് അറിയാ. പിന്നെ ഈ രാവിലെ ത്പ്പെ അതിന്റെ കൊർച്ച് കഷ് ഒച്ചപ്പാട് പറഞ്ഞപ്പോ രാവിലെ ആണെങ്കിൽ നമ്മള് ആ രാവിലെ കൊർച്ച് ന്നേര്തൊക്കെ എണീറ്റ് ഇവർക്കുള്ള ഭക്ഷ മക്കൾക്കുള്ള മക്കടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം അഹാ
ആഹ്, അഹ് അതാണ് തെര്ക്ക് ആ ഓല് പോകുന്നത് വെരെയുള്ള തെരെക്ക്.
തെര്ക്ക് ആഹ് രാവിലൊള്ളോര് സ്കൂളിൽ പറഞ്ഞേക്ക് ആഹ് അത് കഴിഞ്ഞാ പിന്നെകൊഴപ്പില്ല. ന്നമ്മളും ഫ്രീഇപ്പതാണ് ഉം ന്നമ്മളും ഫ്രീയാണ്.
ആഹാ
ആണല്ലോ ഇപ്പൊ ജോലിന്നു അത്യാവിശ്യണ് ആർ ക്കായാലും ആണ്ണായാലും പെൺകുട്ടി പക്ഷെ ഇപ്പത്തെ കുട്ടി ഉം ബി പക്ഷെ ഇപ്പോ പെൺകുട്ടികളൊക്കെ ക, കൽ ജോലിആയി റ്റാകല്യാണത്തിന് നോക്കുന്നുള്ളൂ ലേ അല്ലാരും.
ന്നല്ലെത് അതെന്നെണ്.
അതെന്നെ പിന്നെ ഞമ്മള് ഇപ്പൊ ഇതാകുന്നപോലെ ഇടങ്ങാറായിട്ട് ന്തന്നെ ഓടിപ്പാഞ്ഞ് ചെയ്യെണ്ടി വെരൂല. ആഹ് അതെന്നെ ഇപ്പ എല്ലാരും അങ്ങനെയാ കല്യാണംപറയുമ്പോ എല്ലാരുംപറയും ക്ക് ജോലിആയിട്ട് കല്ല്യാണംമതി ഉം
ഇപ്പപ്ലസ് റ്റു കഴ്ഞ്ഞാ കല്ല്യാണ ആയിന്നാ കല്യാണപ്രയാആയി.
അതെന്നെ ആഹ്
ഇപ്പൊഏതായാലും കുട്ടിയാൾക്ക് കൊർച്ച് ഇതുണ്ട് ബുദ്ധിണ്ട്. ആഹ് കല്യാണം താമസിച്ചിട്ട് വന്ന് ജോലിയായി മതിയ
ആഹ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാരെട്ത്തും പറയുംഅങ്ങനെ. എന്ത്‌ അങ്ങനെ ചെയ്താൽമതി ആഹാ ജോലിയായിട്ട്ന്നെ കല്ല്യാണ ത്തിന് ന്നിന്നാമതി രീതിക്ക് മ്ഹും ആ ഞാന് എല്ലരെട്ത്തും ത്തു പറഞ് കൊട്ക്കും ന്നമ്മളോ വേഗം ഏ പഠിക്കാനുള്ള അവസ രൊഇതൊന്നും കിട്ടീല ആതെന്നെ ഇനിയിള്ള കുട്ടിയക്കെങ്കിലും അങ്ങനെ ബുദ്ധിവെരട്ടെ ആഹ് അതെന്നെ ആഹ് ഓക്കെ ഇന്നാ ശെരിഎന്നാല്. ആഹ് ഓക്കെന്നാ. ഉപ്പിട്ടോ ഹോ